ഹലോ
ഹലോ കേൾക്കുന്നില്ലേ
ആ കേൾക്കണ്ട്
ആ എന്തൊക്കെയാ വിശേഷൊക്കെ
നല്ല വിശേഷം അങ്ങനെ പോവുന്നു
ആ ഒക്കെ നല്ല സുഖാണ്‌
ആ
ഉം ആഹ ഭക്ഷണൊക്കെ കഴിച്ചു
ആഹ എന്തായിരുന്നു ഭക്ഷണത്തിന്
ഭക്ഷണം സാധാ ചോറും കറിയൊക്കെ
ആഹ വേറെ സ്പെഷ്യൽ എന്തേം ഇണ്ടായിരുന്നോ
സ്പെഷ്യലൊന്നും എന്നൊന്നും ഉണ്ടാക്കല്യാ ഉം
മഴയെല്ലാം പെയ്യിണ്ടോ
മഴയൊന്നൂല്യ വെയില
ആഹ ഇന്ന ഇന്നൊരു രാവിലെൊക്കെ ആയപ്പോ നല്ല മഴ ഉണ്ടനല്ലേ
ആഹ് രാവിലെ നല്ല മ ഉണ്ടായിരുന്നു
ഉം അപ്പല്ലാം തണുണ്ടയി ഇപ്പല്ല ചൂടും
ആഹ് ഇപ്പൊ ചൂടുണ്ട് മുഹരമാസൊക്കെ ആയില്ലേ മോഹറ മാസക്കായിലേറെ
ആഹ് ആഹ് എന്നന്ന് തുൊടക്കാണല്ലല്ലേ
എക്കാണ്
ഉംോമ്പ് എടുത്തിട്ടുണ്ടാവോ
ഏ ഇല്ല
ആഹ പിന്നെ എന്താ അവിടെ കൃഷിയൊക്കെണ്ട് ആഹ് നോമ്പ് ഇവിടെ ഒമ്പിനും കത്തിനും എടുക്കലുണ്ട്
ആഹ് ഇവിടെ അങ്ങന തന്നെ ഒമ്പേനും പത്തിനും
ആഹ ആഹ അട കൃഷിയൊക്കെണ്ടാവ ഏ അയിതിനോടൊക്കെ ഭയങ്കര താല്പര്യങ്ങൾക്ക്
കൃഷി എനിക്ക് താല്പര്യൊന്നുല്ല ഞാാന്മക്കൊന്നുക്കല്ല ഇപ്പ ഇണ്ടാക്കും ഇപ്പൊ ആദ്യൊക്കെ ഇണ്ടാക്കിനി ഇപ്പ എല്ലാ അണ്ടാക്കില്ല അ അപ്പൊ പൈസ ഇപ്പന കൂടെ കഴൂലല്ല
ഓൽക്കാമ്പോ അയ്നൊടെ താല്പര്യം വ
ആ് ഓളെ ജോലി പണ്ടെ അതന്നെയാണ് ചെറുപ്രായത്തില് അ കൃഷിനോട് വല്ല ആഗ്രഹരുന്നു
ആഹ ആഹ നക്ക് വേറെന്തൊക്കെയ എന്താണ് താല്പര്യങ്ങളൊക്കെള്ളത്
എനിക്ക് താല്പര്യം എന്താ ചെറിയ ജോലിയന്നള്ളു ഉണ്ടാക്കണംന്ന് അല്ല
ഹം
പിന്നെ ഈ ഇറന്നക്ക തീർച്ചണ്ടാവടങ്ങ എവിടെൊക്കെ
ആ ഇണ്ടാവലക്കണ്ട്
ഏ ഇവിടെ നണ്ട് ചെല സ്ഥലങ്ങളിലൊന്നും ഉണ്ടാവില്ല തോന്നും
ആ ചെലോടത്തൊന്നും ഇണ്ടാവില്ല ഉം ഉ
ന്റെ ആന്യത്തിന്റെയും നാത്തൂമാരെയ്ലെങ്ങുല്ല
ആ
ഞങ്ങളവിടെക്കെണ്ട്
ആ നിങ്ങളവിടെ എന്താ കൊടുക്കല്
ഞങ്ങളവിടെ ബിരിയാണിയാ
ആ
ആഹ
ഞങ്ങളിവിടെ എറച്ചിയ ഉണ്ടാവലേ ഇറച്ചിയും പത്തിരി ഒക്കെ
ഏ
ഏ ബിരിയാണിയൊന്നും വല്യഷ്ടല്ല ആഹ
ഞാനും അവല്ല അത് കഴിക്കലൊന്നുമില്ല ഞാന് സാദാ ചോറന്ന എനിക്കിഷ്ടള്ളു
ഉം പൊറത്തുന്നൊക്കെ വാങ്ങി കയിക്കലണ്ടങ്ങള്
പൊറത്തുനിന്ന് പോയി ഞാൻ ഫുഡ് ഒന്നും കഴിക്കല്ല ഞാൻ എപ്പഴെങ്കിലും ഒക്കെ പോകണെങ്കിൽ ലൈം വാങ്ങി മാത്രേ കുടിക്കലുള്ളൂ അതും വല്ലാതെ ദാഹിച്ച മാത്രം അല്ലാത്ത ഫുഡുകളൊന്നും ഞാൻ കഴിക്കെല്ല
അതന്നെയാണ് നല്ലതും
മ്മ് ആഹ് പിന്നെ വെള്ളത്തിന് തേച്ചമ്മ നിക്കാൻ കഴിയുകേലല്ലോ
നിങ്ങള് അങ്ങനെ എന്ത് പൊറത്ത് ജോലി എന്തെലും ഉണ്ടോ ങ്ങക്ക്
ഇല്ല ജോലിയൊന്നുല്ല
ങ്ങള് എങ്ങനെ പോവല് ആഹ് പൊറത്ത് എന്താണ് ഇങ്ങനെ ഫാമിലി ആയിട്ട് അങ്ങനെ ഒന്നും പോവല്ലേ
ഇല്ല ഫാമിലിയായിട്ട് അങ്ങനെ പൊറത്തെക്കൊന്നും പോവല്ല
ഏഹ് എപ്പോഴും വീട്ടിലിരുന്ന അതൊരു ഇതാണല്ലേ
മടുപ്പാണ് പക്ഷേ വീട്ടിൽന്ന് അങ്ങനെ നെ ഈ ടൂർ ഇതൊക്കെ പോണെ ഇപ്പ ഇ അവർക്ക് ഇഷ്ടല്ല ഇപ്പാക്കൊന്നും ഇഷ്ടല്ല അങ്ങനെ പോണെ പോവാനായിക്കൂല്ല ഞമ്മക്കൊക്കെ താല്പര്യണ് ശരി മ്മ്
ഓല്ക്ക് താല്പര്യം ഇല്ലാതെ ഇ നമ്മറ്റകുമ്പ
ആഹ് ഹ് ഒല്ക്ക് എങ്ങനെ ഈ പാർക്കിൽ കേയറ അങ്ങനെ ഇതൊന്നും വല്യ ഇഷ്ടമല്ല
സ്ഥലങ്ങള് പോയാല് കുഴപ്പില്ല ഇനി പാർക്കിലൊന്നും അല്ലാതെ കാണാൻ പറ്റു മറ്റ് സ്ഥലങ്ങളൊക്കെ പോയി കഴിഞ്ഞാലും നമക്ക് ഇങ്ങനെ
ആഹ് ഞാന് ഒരു കുടി ഏർവാ ഏർവാടിക്ക് ഞാൻ പോയി ഏ ഏർവാടിക്ക് പോയിക്കണ് അല്ലാതെ ഏടുക്കും പോയിട്ടൊന്നുല്ല
ഏടെ അവിടെ എന്താ നേർച്ചക്ക് അങ്ങനെ പോയതാണോ
കാണാനായിട്ട് പോയത്
ഏഹ് ഇന്താ പണിയൊക്കെ കയിനോ
ആഹ് പണിയൊക്കെ കഴിഞ്ഞു ഇരിക്കയാണ് വൈകുന്നേര ത്തിന് നോക്കണം
നിങ്ങള് അങ്ങനെ വൈകുന്നേരം കടിയൊക്കെ ഇണ്ടാക്കലുണ്ടോ
കടിയൊന്നും ഇണ്ടാക്കലില്ല എല്ലാം ഇ ചോറ് വേണം അവർക്ക് മയത്തീ രാവിലെ വെച്ച ചോറൊന്നും വാപ്പക്ക് ഇഷ്ടല്ല
ആഹ് ആഹ് അപ്പൊ നിങ്ങള് അപ്പ ഇണ്ടാക്കലാ മ്മ്
നിങ്ങളൊക്കെ ഒന്നിച്ച് വെക്കലാവൂലേ
ആഹ് ഞങ്ങള് ഒന്നിച്ച് വെക്കല പിന്നെ വേണ്ടെങ്കി പിന്നെ രാത്രി വേറെ ഇണ്ടാക്കും അങ്ങനെയല്ലേ ഈ പൊറത്തൊന്ന് കൊണ്ടുവരും അങ്ങനെയൊക്കെ കാട്ടലാ
ആഹ് ആഹ്
വണ്ടി ഇട്ടൊക്കെ ചെയ്യോ ഏഹ്
ഏഹ്
എന്താ ഇങ്ങള് ചോദിച്ചേ
പുറത്തുന്ന് വാങ്ങന ഇണ്ടാവൂലേന്ന് ചോയ്ക്കാ
പൊറത്തന്ന് ഇടക്കൊക്കെ വാങ്ങലുണ്ട്
ആഹ് ഹ് പിന്നെ എന്താ നിങ്ങള് പറഞ്ഞന്നേ അയിന്റെ ഇടയില് നിങ്ങളെന്താ പറഞ്ഞീനെ ചോദിക്കാ
അല്ല നിങ്ങള് വണ്ടിയോട്ടലൊക്കെ ഉണ്ടോ ചോയിച്ചെ
ഇല്ല വണ്ടി ഓട്ടാനൊന്നും അറീല്ല സൈക്കിള് ഓട്ടാൻ തന്നെ അറീല്ല സൈക്കിള്മ്മ കൊറെ ഓട്ടീക്കും അതങ്ങനെ ആായാലും മറിയും
ഉം ഉം എനിക്കറിയില്ല വണ്ടി ഓട്ടാന്
കുറെ ചവിട്ടൊക്കെ നോക്കും അതാങ്ങനെയാലും മറിഞ്ഞു പോകാണ് ശെരിയയികിട്ടിണ്ല്ല
ഉം പിന്നെ ഒര് ആ ടൈമ് ണ് കഴിയുമ്പ നമ്മക്കൊക്കാണ്ട് എന്താണ് കയ്യാതാവും
ഇഷ്ടാണ് ഓട്ടണതൊക്കെ പക്ഷെ ബസ്സില്ലാത്ത ഏരിയാനെ ഉള്ള് ട്ട് അപ്പ അങ്ങനെ താല്പര്യം ക്ണ്ട് പക്ഷെ എങ്ങനെ ശരിയാവൂല
ഉം പഠപ്പിച്ചരാനോക്കെ ആളില്ലേ
പഠിപ്പിച്ചു തരാനും സൈക്കിൾ ബാലൻസ് അറിയണ്ടേ ഉം പിന്നെ വണ്ടി ഒക്കെല് അവനാന്റെ ഒക്ക കൊണ്ടുപോകയും ചെയ്യും പിന്നെ വണ്ടി ഉണ്ടാവൂല
ആഹ ഉം വണ്ടില്ലാത്താണ് ഉം മെയിനായിട്ടുള്ള പ്രശ്നേ അല്ലെങ്കിൽ പിന്നെ നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് വണ്ടിണ്ടങ്കിൽ പിന്നെ എങ്ങനങ്കിലൊക്ക ആയിട്ട് പഠി
എങ്ങനെങ്കിലായിട്ട് പഠിക്കും
ആഹ ഇതപ്പോ അതൂല്ല ഇങ്ങ പഠിപ്പിച്ച തരാൻ ആളൂല്ല അങ്ങനെ ൻക്ക് നല്ല താല്പര്യം ഉണ്ട് പഠിക്കാൻ നമുക്ക് സ്വന്തമായിട്ട് എടക്കെലോക്കെ പോവാൻ കഴിഞ്ഞാലേ ഭയങ്കര ഇതല്ലേ ആരും സഹായം ഇല്ലാതെ അല്ലെങ്കിൽ നമ്മള് വണ്ടി ഓടിച്ചു അയ്ന് വേറെ പൈസ എടുത്ത
ആഹ അതൊക്കെ വേണം
ഏഹ് നിങ്ങള് ഇത് കെഎസ് ആർ ടി സി ബസ്സില് കേറീന്നോ
ഇല്ലേ ഞാനായിനും കേറിയറ്റൊന്നുല്ല
ഏഹ്
ഹ്മ്മ് ഫ്രീയാണെന്നൊക്കെ പറയുന്ന കേട്ടു മിഞാന്നു മുതലോ നല്ല തിരക്ക് ആഹ നല്ല തിരക്കുണ്ടാവും
ഒ അപ്പൊ മറ്റേ ബസിന് തീരെ ഇതില്ല പ്രൈവറ്റ് ബസിനെ ആ തീരെ ആളില്ല ല്ലാം നഷ്ടയിക്ക്ണ ഇപ്പൊ
ആഹ ആഹ്
മ്മഗ്ര പിന്നെ ഏത് എന്താണ് വലിയ ആൾക്കാരായാലും പൈസ എവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന അങ്ങട്ടെ പോവുള്ളു
പോകൊള്ളൂ ഇപ്പത്തെ കാലം അങ്ങനല്ലേ എങ്ങനെ ആയാലുംപ്പ എത്ര കിട്ടിയാലും മതി മതിയാകാത്തര് കാലാണ് എത്ര നയിച്ചാലും ഉണ്ടാവൂല്ല ത്ര കിട്ടിയാലുംമ്മക്ക് എത്തുണ്ടാവില്ല
അങ്ങനെ നയിച്ചണണ്ട് ഉണ്ടാവുള്ളൂ അല്ലാത്തത്തും കിട്ടൂല്ല
ആ
ഉം ഭാ എന്നിട്ട് പിന്നെന്താ താത്ത അവിടെ ആരും ഇല്ലേ വീട്ടില ഒറ്റക്കാ
അല്ല വീട്ടില് ഉമ്മപ്പം ഓലക്കണ്ട് ഏട്ടനും നാത്തൂനും ഓല ക്കണ്ട്
ഏഹ് എല്ലാരും കൂടി ഒരു വീട്ടില
ആഹ എല്ലാരും ഒരു വീട്ടില
ഉം കും ഹ്രം ഹ്രം
എന്താ ജെല ദോഷക്കോണ്ടോ
ഇങ്ങനെ മഴന്റെ സീസൺ ഒക്കെ ആയോണ്ടേനെ ച കണ്ട്
ആഹ് ഇനപ്പായിരുന്ന ആക്ക ഇണ്ടായിരുന്നു ഇപ്പൊക്ക ഒരാഴച ണള്ള രണ്ട മൂന്ന് ദിവസ ആയിട്ടുള്ളതത് കൊണ്ട് മാറിട്ട് ഇതുവര ഇനും ചുമയും പനിയൊക്കെ ഉണ്ടായി
ആഹ അനു മാറിിക്കിട്ടാ ഭയങ്കര പ്രയാസണേ ഒന്നിന ഉണ്ടായ ഒരാൾക്ക് ഉം ഒരാൾക്ക്ുണ്ടായി പിന്നെല്ല ആർക്കും
എല്ലാർക്കും ഉണ്ടാവും അതാണ് പെരുന്നാൾക്ക് എന്ത് രാത്രി തുടങ്ങിയതേനി പരാച്ചേണ്ട യിറ്റ ഇങ്ങടെ സുഖമായിന്നള്ളു
ആഹ അയിനിപ്പോൊ ഒരാൾക്ക്ുണ്ടായ അടുത്ത ആൾക്ക്ുണ്ടായ പിന്നി ഉണ്ടാവല്ലോ അങ്ങനെ അങ്ങനെ ഉണ്ടാവും
ഉം
എന്നിട്ട് മാര മാറ വലുത്
ആഹ മാറ ഇപ്പൊ കൊഴപ്പൊന്നുമില്ല
ഡോക്ടറിന കാണിച്ചല്ലേനോ
ആ ഡോക്ടറ കാണിച്ചീന്നു
ആഹ ഇപ്പ എന്താ ശിഖല്ല എന്നൊക്കെ പറഞ്ഞണ്ട് ഇണ്ടല്ലോ പുതിയ രോഗം
ഏ ആ അങ്ങനെ പറഞ് കേട്ടു
ഒരു കുട്ടി ഇവിടെ മരിച്ചക്കോട് ഇടറ്റേ പറഞ്ഞു
പിന്നെ നിബ വൈറസും ഇല്ല ഇപ്പൊ
ആഹ അതെ
പിന്നെ ഇറങ്ങീക്കണോ
ഉം ഉം ഉം എന്നാ ശരി എന്നാലേ
ആഹ ആയിക്കോട്ടെ